ഓഹ് ആഹ് ഞാൻ ഇവിടെങ്ങനെ ഇരിക്കുന്നു വെറുതെ
ഏഹ് ജോലിയൊക്കെ കഴിഞ്ഞോ
ആ ജോലിയൊക്കെ കഴിഞ്
ഏഹ്
രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനിയത്തെ ഗോതമ്പ്- കഴുകിയിട്ടേക്കുന്ന് അതിന് ഞാൻ അതിന്റെ കൂടെ നിക്കാ എടക്കിടക്ക് മഴ പെയ്യുന്ന് എടക്കിടക്ക്-
ആഹ് ആഹ് ഇവിടെന്ന് ഗോതമ്പ് കഴിക്കാന്ന് നടക്കൂല ഇവിടെ നല്ല മയയാണ് വെയില്തന്നെ ഇല്ല
അത് ശരി ആഹ്
അവിടെ വെയിലുണ്ടോ
അവിടെ നല്ല വെയിലാരുന്ന് കഴുകിയെല്ലാം മേളികൊണ്ട് ഇട്ട് ട്ട് കഴിഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോയുണ്ട് മഴ വരുന്നു ഞാൻ വിചാരിച്ചു ഓഹോ- എന്റെ ഗോതമ്പും- പോയെന്ന് കരുതി അന്നേരയൊണ്ട് മഴ മാറീയിട്ട് പിന്നെ നല്ല വെയിലായി
അത് ശരി ഇവിടെ ഇന്നലെ രാത്രി തൊടങ്ങിയ മഴയാ
ആനോ ഞങ്ങക്ക് കഴിഞ്ഞ ആഴ്ചൊക്കെ അങ്ങനായിരു - ന്ന് ഭയങ്കര ഉം മഴയാരുന്നു
അത് ശരി
ആഹ്
മക്കളൊക്കെ സ്കൂൾക്ക് പോവുപ്ലാലെ നല്ല മയയാണ്
ആഹ് എത്ര പഠിക്ക്ന്ന്
മക്കള് ഒന്ന് പത്തില് മൂന്ന് മൂന്ന് മക്കളുണ്ട് കുട്ടികള് ഒന്ന് ഒന്ന് ആ ഒന്ന് പത്തിലാണ് മറ്റേത് ആറിലാണ് ചെറ്ത് യു കെ ജി
ഓഹ് ഓഹ് ഓ ഹ് ഓഹ്
യൂ കെ ജി അവര് പോമ്പോ മോന് വല്ല്യ മോന് ട്യൂഷൻ ഒണ്ട് അവനാണേ നേരത്തെ പോകും ചെയ്യും എന്താണ് ഫുഡിനൊക്കെ എന്താണ്
ഫുഡ് ഇന്ന് പുട്ടായിര്ന്ന്
ഏഹ്
പുട്ടോഴി ആഹ് പഴം ഉണ്ടാരുന്നു പഴം ഉണ്ടാരുന്നു
നമ്മളെരിപ്പുട്ടല്ലേ
അല്ലല്ല അരിപുട്ട് ഞാൻ തിന്നത്തില്ല ആഹ് ആഹ് ഗോതമ്പിന്റെ തന്നെ ഗോതമ്പിൻന്റെ ഉം
ആഹ് ആഹ് എങ്ങനെയാണ് കൊഴക്കല് പുട്ടിന് വാ ഇതാവൂല്ലേ എങ്ങനെയാണ് പൂട്ടിന് കൊയക്കല് ഗോതമ്പ പ്പൊടി
ഗോതമ്പ്പൊടി അഹ് ന്നെ ചെറിയ കുറച്ച് വെള്ള ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് പുട്ട് നനച്ച് നനച്ച് പൊടി ആന്നാന്ന് ആ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോ ചപ്പാത്തിക്ക് കുഴക്കുമ്പോ ഇത്തിരി ചൂടു വെള്ളം എടുക്കണം ആഹ് ഏത് വെച്ചോളം നന്നെ എടുക്കും പൊടിച്ച് പൊടിച്ച് ആഹ് നല്ല സ്മൂത്ത് ആയിട്ട് പൊടിച്ചെടുക്കും
ആഹ് ആഹ് നമ്മള അരിപ്പൊടിലേറെ ഇതുണ്ട് ലെ
അരിപ്പൊടി ഇവിടെ ആർക്കും ഇഷ്ടല്ല അരിട ഏഹ് ആഹ് അഹ് നിങ്ങളൊക്കെ എങ്ങനാ
ഞങ്ങള് ഇത് തന്നെ ഞാൻ ഗോതമ്പ് പൂ പൊടി അല്ലാതെ ഇണ്ടാക്കലില്ല എപ്പോളെങ്കിലും അരിപ്പൊടി കഴിയുമ്പോളൊക്കെ ഉണ്ടാക്കുള്ളൂ പക്ഷെ ഇങ്ങനെ കട്ട കുത്തണ പോലെ തോന്നും അരിപ്പൊടി അതിട്ട് ഇട്ട് ശീലല്ലായിട്ടേ
ആഹ് അത് ഒരുമിച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാതിരുന്നാ മതി കൊറച്ച് കൊറച്ച്
ആഹ്
കൊറച്ച് കൊറച്ച് ഒഴിക്കണം കൊറച്ചഴി നനച്ചെടുത്തിട്ട് കൈ കൊണ്ട് നമ്മള് പരന്ന പാത്രത്തിൽ എടുക്കണം ഒരു കുടുവം പാത്രത്തിൽ എടു ല്ലേരം എന്നിട്ട് നമ്മള് കൈ കൊണ്ട് തേച്ച് തേച്ചേ പൊടിച്ചു പൊടിച്ചെടുക്കണം അന്നേരം അ നമ്മ അരി പൊടിക്കുന്ന അരിപ്പൊടി നക്കുന്നതിനെക്കായും ഏഹ് നൽ നല്ലായിട്ട് കിട്ടും ആഹ് നല്ലായിട്ട് കിട്ടും
ആയക്കുന്നത്ത് പഴലേ
ആഹ് ആഹ് ആഹ്
ഞാന് ചെലോര് ഒരു റാഗിറ്റൊക്കെ ഉണ്ടാക്കും പറയണക്ക ഞാൻ ഉണ്ടാക്കിട്ടില്ല രായ്പ രായി പൊടിയോണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ജോലി ഉണ്ടാക്കും പറിനെക്കാ ഗോതമ്പ് പൊ ഗോതമ്പിന്റെ അത് വെച്ചിണ്ടാ ക്ക് ണ പോലെ രാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കും
റാഗിപ്പൊടി ഉണ്ടാക്കാം പക്ഷെ റാഗിപ്പൊടി നല്ലോണ്ണം വറുക്കണം
ആഹ് അഹ് ശരി
നല്ലോണം വേ നല്ലോണം വറക്കണം നല്ല സോഫ്റ്റ് പുട്ടാ
ആഹ് അയ്ൻ ഗോതമ്പ് പ്പൊടി വർക്കണ്ടല്ലോ വറക്കുവോ
ആഹ് വർക്കും നല്ല സോഫ്റ്റ് പുട്ടാവും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഒന്ന് ഗോതമ്പ് പൊടിക്കുന്ന തന്നെ പൊടിക്കാൻ കൊണ്ടു പോകുന്നതിന് മുമ്പേ വറക്കും അല്ലെങ്കിൽ പൊടി കൊണ്ടുവന്നിട്ട് കുറെച്ചെ വറുത്തെടുക്കും കുറേച്ചെ വറു അത് വേറൊരു ടിന്നില്ലേ അഹ് അല്ല പി പച്ച മാവിനകത്ത് എനിക്ക് ഇഷ്ടല്ല
ആഹ് ഞാൻ പച്ചപ്പൊടിയായിട്ടാണ് ഇണ്ടാക്കി നോക്ക ക്കികണത് ഞാന് അരിപൊടി ഇല്ലാത്തുമ്പളേ ഉണ്ടാക്കോള്ളൂ ട്ടാ
അത് വറുക്കണം ഗോതമ്പപൊടിയും വറുക്കണം വറുത്തിട്ട് ആഹ് വറുത്തിട്ട് നമ്മള് നനച്ചു പുട്ടൊഴുങ്ങിയ നല്ലതായിരിക്കും അതുപോലെ ഈ റാഗി പൊടിയും വറുക്കണം
ആഹ് ആഹ്
നല്ലോണ്ണം ചൂടാക്കണം. നല്ലോണ്ണം ചൂടാക്കീട്ട് ആഹ് നനച്ച് പുട്ട്പുഴുങ്ങിട്ട് പിന്നെ മ്മളത് ചൂടോടങ്ങ് തിന്നണം. ല്ലാതെ ഒത്തിരിയങ്ങ് തണുത്താ
രസം ണ്ടാവൂലല്ലേ. ആഹ് അപ്പ അരിപ്പൊടി അവ്ടെ തീരെ കൂട്ടൂല്ലേ. അതാണം പുട്ട് മാത്രണോ?
ഗോതമ്പൂട്ടേ ഇവ്ടെല്ലാരും തിന്നത്തോള്ളൂ. അരിപ്പൊടി എന്ന് പറഞ്ഞാ പിന്നെ ഇടിയപ്പത്തിനോ ഓഹ് ന്നാ അങ്ങനെയൊക്കെ എട്ക്കത്തോള്ള്
ആഹ്
ആഹാ വീട്ട്ല് ഏഹ് ന്ന ഞാന് മക്കളൊക്കെ ഒണ്ട്. മക്കള് ഒര് മോളൊണ്ട്
ആഹ് അ മോളെന്ത് ചെയ്യ്ന്നേ?
മോള് ഡിഗ്രി കഴിഞ്ഞ് നിക്ക്ന്ന്. മ് ഡിഗ്രി കഴിഞ്ഞിട്ട് പി എസ് സിടെ കോച്ചിംങ്ങൊക്കെ
ആഹ്. പി എസ് സി പ പി എസ് സി പരീക്ഷ എഴ്താറുണ്ടാ?
ആഹ്. എഴുതാറുണ്ട്. എഴുതാറുണ്ട്.
ആഹ്. വടെന്റെ ആഹ് ഇന്റെ എളച്ചീ എഴ്‌ത്‌ണ് ണ്ട്.
മ്
ഭർത്താവ്ന്റെ അനിയന്റെ ഭാ ഭാര്യ.
ആഹ്. ന്താ പഠിച്ചത് അത്?
അത് ഓള് ഡിഗ് ഏഹ് പ്ലസ്ടു വരെ പഠിച്ചിട്ടൊള്ളു. പിന്നെ ങ്ങനെ പി എസ് സി ൻ്റെതായിട്ട് പഠി- ച്ചിക്കാണ്. അപ്പ ഓളങ്ങനെ പരീക്ഷണ്ട് പർഞ്ഞ് പോണാണ. കിട്ടീട്ടൊന്നൂല്ലാ.
ആഹ്. അവർക്കും കിട്ടിട്ടൊന്നൂല്ല.
ആഹ്. അത് പി എസ് സി പിൻ്റേത് മാത്രായിക്കാണ്ട് പഠിച്ചിക്കാണ്. പി പി എസ് സി ൻ്റെത് കിട്ടിയാലെ അമ്മക്ക് ഈ ഗവൺമെന്റ് ജോലി ഒക്കെ കുട്ടും തോന്ന്ണ്ലേ.
ആഹ് അതെ അതെ ആതെ കിട്ടത്തോള്ള്. അങ്ങനെ കിട്ടത്തോള്ള് ആഹ്
അപ്പൊ ഓള് നി ജോലിയൊക്കെ കിട് മറ്റേതമ്മള് മാശോ, ടീച്ചറോ അങ്ങനെയൊക്കെ ആകാണെങ്കില് പ്രൈവറ്റ് ഇതില് പി എസ് സി കിട്ടിയില്ലെങ്കി നല്ലോണം ലക്ഷങ്ങള് കെട്ടിവെക്കണ്ടേ.
അതിന് വേറെ കോളിഫിക്കേഷനൊക്കെ വേണം. അന്ന് അതിന്റെ യോഗ്യതേന്ന് പറയുന്നത് അവര് പറയും. ആ യോഗ്യതേനുസരിച്ച് അമ്മൾക്ക് യോഗ്യത ഒണ്ടെങ്കിലേ അവര്
ത്തര്ത്തോള്
ആയ്ശേ
അധ്യാപികയൊക്കെ ആവാനേ
ആഹ് ആഹ്. അയിന് വേറെ
ആഹ്. ആഹ് വേറെ പഠിക്കണം. വേറെ പഠിക്കണം അല്ലാതെ ഈ ഏഹ് താ യേ പഠിച്ചെന്നിയാരിച്ചെന്നും കിട്ടത്തില്ലാ
ആഹ്
ആഹ്. വെറുതെ ഡിഗ്രി എടുത്തേർക്കും കിട്ട- ത്തില്ലാ. വെറുതെ ബിരുദം മാത്രോള്ളോർക്കും കിട്ടത്തില്ലാ.
ആഹ് ആഹ്. അങ്ങനെക്കെണ്ട്. അപ്പൊ പ പഠിക്കണം അത്യാവ്സ്യം.
ആഹ്. അത്യാവശ്യം പഠിച്ചങ്കിലേ കിട്ടത്തോള്ള് മ്
ക്ക് പോണ് കാണോള് ഓള് പ്ലസ് ടു വരെ പഠിച്ച്ട്ടൊള്ളൂ. പിന്നെ പി എസ് സിൻ്റെതായിറ്റ് എത്രേ ഒര് ഒര് ഒരു വർഷത്തിനെ ത്രേ പ പത്തായിരൊ, പന്ത്രണ്ടായിരോക്കെ തോന്ന്ണ്ട്.
ആന്നാ
ആഹ് പി എസ് സി ക്ക് മാത്രം അയിന് പഠിച്ച് കിട്ടീട്ടില്ലാ അറിന് കങ്ങനെ പോകും കൊറേ പഠിക്കാണ്ടോണില്ലേ കൊറേ ചോദ്യങ്ങളും ഇതൊക്കെ ഇണ്ടാവും
നമ്മളൊറ്റ വർഷം കൊണ്ടൊന്നും നമുക്ക് കിട്ടത്തില്ല കൊറെ വർഷം നിന്ന് പഠിച്ചെങ്കിലേ കിട്ടു ചെലരെ ഭാഗ്യത്തിനൊക്കെ ആഹ് ചെലര ഭാഗ്യത്തിനൊക്കെയങ്ങ്
ആഹ് അവളെ കൂട്ടത്തില് കിട്ടീക്കണ് പറിഞ്ഞു അവളെ കൂടെ പഠിച്ചോര്കൊക്കെ ആഹ് കിട്ടീക്ക്ണ്
ആഹ് ആഹ് ആഹ് ആഹ്
ഇതിങ്ങനെ കിട്ടിയാലും റാങ്ക്ക്കെ നോക്ക്ണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അങ്ങനെ നോക്കീട്ടല്ലേ അതനുസരിച്ചല്ലേ അവര് വിളിക്കും മുമ്പേ മുമ്പേ വരുന്നോര മുമ്പേ മുമ്പേ വിളിക്കും പിന്നെ പിന്നെ വരുന്നാരെ താഴോട്ട് തഴോട്ടുള്ളവരെ പിന്നെ വിളിക്കും ചിലപ്പോം വിളിച്ചമ്മളതൊക്കെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോ അങ്ങ് അവര്
അതങ്ങ് ആഹ് ക്യാൻസലാക്കണം ആഹ് ആഹ്
ഓള് പറീന്നേക്കാ കൊറേ പഠിക്കാണ്ട്ന്നൊക്കെ പറീന്നേക്കെ
ആഹ് കൊറേ പഠിക്കാനുണ്ട് ഉം കൊറേ പഠിക്കാനൊണ്ട്
ആഹ്
ആഹ്
മക്കള് എങ്ങനെയാ വീ വീടിന്റെ അടുത്തന്നെയണോ അടുത്തന്നെയാണോ അതോ ഹോസ്റ്റലിൽ നിന്നോ അങ്ങനെ എങ്ങനെ പഠിക്കണേ
അല്ല ഇവിടെ നിന്ന് അന്നെ ഇവിടെ വീട്ടിലിന്ന് തന്നെ ആഹ് ഇവടെ വീട്ടില് നിന്ന് തന്നെ
അല്ല ചെ ചെലോര് പറയ്ന്ന ഹോസ്റ്റലാന്ന്
അങ്ങനെയൊക്കെ പറയുന്നെ അങ്ങനെയൊക്കെ പോന്നോരണ്ട് അമ്മക്കയ്നെയൊക്കെള്ള ചുറ്റുപാടൊന്നും ഇല്ലല്ലോ ഹോസ്റ്റലിലൊക്കെ നിർത്തണെങ്കി പിന്നെ പൈസയൊക്കെ കൂടുതല് വേണ്ടേ
അതാണ്ള്ളത് ഹോസ്റ്റല് ബാംഗ്ലൂര് ഈ കൊറെ ദൂര സ്ഥലത്തൊക്കെ നിർത്തണെങ്കില് നമ്മക്കയിനില്ലെ പൈസയും കാര്യ അവും വേണം പിന്നെ വീട്ടിൽ നിന്ന് പഠിക്ക്ണന്നെ നല്ലത് മറ്റേത് ദൂരത്ത് നിന്ന് പഠിച്ചാ അമ്മള് കാണൂല്ലല്ലോ കുട്ട്യാളെ കൊറേ ഇപ്പൊ മയ യക്ക് സാധനോം അതും ഇതിലൊക്കെ പെടുന്ന ഒരുപാട് കുട്ടിയള്ണ്ടല്ലെയി ഹോസ്റ്റൽലൊക്കെ നിന്ന് പഠിക്കണേ
ആഹ് ആഹ് ആഹ് ആഹ്
ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണതെ നല്ലത് എനിക്ക് തോന്ന്ണത് വീട്ടിൽ നിന്ന് പഠിക്കയാണ്യെന്നാണ്
ആഹ് പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാലേ അതേന്നും പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കും പിന്നെ പി ഏഹ് കൂടെള്ളവര് പഠിക്കുമ്പോഴത്തേക്ക് അതിനൊരു പേടിയാണ് യ്യോ അമ്മള് മാത്രം പഠിച്ചില്ലേ ആഹ് ഇനീ നാളെ പടിക്കാ ക്കും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനൊരു വ്യത്യാസൊണ്ട് ആഹ് ആഹ് ആഹ് പഠി ക്കും അന്നേരം അത് പഠിച്ചോ ഇത് പഠിച്ചോന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ അമ്മക്കൊര്
ആഹ് ആഹ് ആഹ് പരീഷ പരീഷെ ഏത കൂട്ടുകാര് നന്നായി കിട്ടണം മറ്റേത് കൂട്ടുകാരും കേടരാന്നാല്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെണ്ട് ആഹ് പിന്നെ ജോലിയൊക്കെ തീർന്ന ജോലിയൊ
ഇ ഇല്ലെ ജോലി കൈഞ്ഞില്ല ഞാൻ മോന് ചെറിയ മോന് സ് കൂള് ഓന് പത്ത് പത്തണിയാകുമ്പോളാണ് വെര്യ വണ്ടി സ്കൂൾ വണ്ടി അപ്പൊ അവനെ സ്കൂൾക്കാക്കി വന്നു ഇല്ലേ ചോ ഇല്ല ചോ റവിടെണ്ട് ഗവൺമെന്റ് സ്കൂൾ ആയോണ്ടേ അപ്പൊ പിന്ന ചോറോണ്ടോവൂല
ആ ആ ആ ആ ആഅത് എളുപ്പായി
ആ അതുകൊണ്ടത് സുഖാണ് ആദ്യം ഓല് പ്രൈവറ്റ് സ്കൂളിലേയ്നു പിന്നെ ഫീസൊന്നും താങ്ങായിട്ട നല്ല പൈസയാണ് ആ ആ അപ്പൊ അഞ്ചാം ക്ലാസ് വരൊക്കെ പോയി മൂത്ത മോനഞ്ച് വരെ പോയി പിന്നെ അത് നിർത്തി.
ഉം ഉം ഇനി പൊറത്തോട്ട് എടുത്താക്കി.
ആഹ് പിന്നെ ഇപ്പോ ഗവൺമെന്റായി മറ്റേത് സ്കൂളും സ്കൂൾ പൈസി ഏഹ് സ്കൂൾ ഫീസും വണ്ടി ഫീസും ഒക്കെ പാടായിട്ട് നല്ലൊരു സംഖ്യ വരും.
നല്ലൊരു സംഖ്യ വരും പക്ഷെ നമ്മളങ്ങനെ പഠിപ്പിച്ചെടുത്ത പ്രയോജനവാ. പിള്ളേർക്ക് പിന്നെ ആഹ് പിന്നൊരു നല്ല ഒരു ലെവലില് വരു അവര്
ആഹ് ഇംഗ്ലീഷുവാ വക്ഷേ ലെവല് വരും പക്ഷെ അയ് നല്ല ഇതൊരില്ലാത്തോണ്ട് പിന്നെ ആദ്യൊക്കെ കൊറച്ചൊന്ന് ഇതാക്കി പിന്നെ അയ്നുള്ള ബ ഫീസ് അടക്കാനും ഇതിനും ബുദ്ധിമുട്ടായപ്പോ പിന്നെ അ-
പക്ഷെ അഞ്ച് ക്ലാസ് വരെ പഠി താലും ആഹ് മതിന്റേതായ ഒരു മുൻഗണന അവര് കാണിക്കും. അവരെ ക്ലാസ്സില് അവര് കാണിക്കും.
ആഹ് ആഹ് ഇന്നാ ശരിട്ടാ
ഏഹ്
ന്നി ന്നാഞാൻ വെച്ചാലോ ശരി.
ഇല്ല ഇല്ല ഹ ആയില്ലല്ല ആയോ
ആയിയേ ഞാൻ വെക്കാണ്.
ഓഹ് ശരി ശരി ശര്-